ആഹ കേ കേൾക്കുന്നുണ്ട് കേൾ കൊക്കുന്നുണ്ട്
ആഹ പിന്നെ എന്തൊക്കെയുണ്ട് ജോലി ഫുഡൊക്കെ കഴിച്ച സുഖമാണോ
സുഖമാണ് ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കണം
ഉ ആഹ
ഉം
എന്തന്നാ ഫുഡ്ന്ന് സ്പെഷ്യൽ എന്താണ്
സ്പെഷ്യല് ബത്തൽ പൊരിച്ചതും ബത്തല് കറിയും ഉണ്ട്
ആ ബത്തൽന്ന് വെച്ചാ എന്താണ് അവിടത്തെ
ചെറിയ മീനല്ലേ കുഞ് മീനായിട്ട് വര്നെ
ആഹ്
വടെന്താ പറയല്?
അത് നത്തോലിര്ഗാണോ ചെറിയ മീൻ
ആഹ് ആഹ് ആഹ് ചെറിയ ആഹ് അത് തന്നെ.
ആഹ്
നമ്മള് കുഞ്ഞ് മീന് ഇണ്ടാവല്ലോ നമുക്ക് നന്നാക്കാൻ കൊറേ ടൈമ് ഇട്ക്കൊല്ലോ. ചെറിയ ചെറിയ മീനാവും. വൗ
ആഹ്
ഉ ഹും അവിടെ എന്താ സ്പെഷ്യല്?
പെഷ്യലൊന്നുല്ല
ഉം
രാത്രി കാപ്പിയാണ് പിന്നെ പിന്നെ രാത്രി ഇവിടെ എന്താണ് കാപ്പി തന്നെ അതോ
അല്ല ഞങ്ങള് സാധ ചോറും
ആഹ് ആഹ് പിന്നെ വീട്ടിൽ ആരൊക്കെ ഇണ്ട്?
വീട്ടില് ഞാനും രണ്ടു മക്കളും ഹസ്ബൻ്റും.
ആഹ് മക്കളൊക്കെ എന്ത് ചെയ്യുന്നു?
മക്കള് വലിയ മോള് പഠിക്കാണ് മൂന്നാം ക്ലാസ്സിലാണ്. ചെറ്ത് അത് ഒന്നര വയസ്സായിട്ടുള്ള ചെറിയ കുട്ടിയാണ് ഇപ്പൊ ഒറങ്ങാണ്
ആ പിന്നെ ഹസ്ബൻഡ് എന്ത് ജോലി ചെയ്യുന്നു
ഹസ്ബൻഡന് കച്ചവടമാണ്
ആ എന്തിന്റെ കച്ച ചൊടോണം
അത് ഇളനീറിന്റെൊക്കെ
ആഹ്
ഇളനേറിന്റെ കച്ചവടാണ്
ആഹ്
ഇട്ട് കൊടുക്കലും ഇളനീർ ജ്യൂസ് അടിച്ചാട്ട് കൊടുക്കണൊക്കെ
ആ ആ
മ് അടെ നിങ്ങളെ നിങ്ങളെന്താ ജോലി ചെയ്യണ്ടോ
ഞാൻ ഒരു ജോലിയും ചെയ്യണ്ട് വീട്ടിൽ തന്നെയാണ് ഞങ്ങളീ ഓൺലൈൺവഴിക്കെ ചെറുതായിട്ടൊക്കെ ഇത് ചെയ്തുക്ക പോകുന്നു
ആ ആ
പിന്നെ എന്തൊക്കെയാണ് പുറത്തോട്ടൊന്നും പോയില്ലേ
ഇല്ലില്ല പുറത്തക്ക പുറത്ത് ഇപ്പ മൈ തൊക്കെല്ലേ അപ്പൊ പിന്നെ പുറത്തേക്കൊന്നും അങ്ങനെ പോവാറില്ല
ആ മഴയുണ്ടോ ഇപ്പൊ അവിട
ഇല്ല ഇന്ന് മഴ ഇല്ല ഇന്നിപ്പ നല്ല വെയിലായിരുന്നു ഇപ്പ ഇല്ല മഴ ഇല്ല
ആ
അവിടെണ്ടോ മഴ ഉണ്ടോ
ഇപ്പല്ല രണ്ടു ദിവസം കൊണ്ട് വെയിലാണ് മഴൊന്നുംല്ല പിന്നെ വേറെന്തൊക്കെയുണ്ട്
വേറെ എന്തൊക്കെ അങ്ങനെ സുഖായിട്ട് പോകുന്നു
ആ
നിങ്ങളെന്താ കാപ്പിക്ക് എന്താപ്പൊ കൂട്ടലെന്താണ്
ഇപ്പടാ ഈ കരളറിയാമോ കരള് നമ്മള് ചിക്കൻൻ്റാത്തെ കടം കരളറിയാമോ
ആ ആ
പിന്നെ പറ
ആ അതന്നെ അതന്നെയാണ് നമ്മള് ലിവ് ആ ലിവറൊക്കെ
ആ ലിവറും അന്റെ ഇതൊക്കെ ഉണ്ടല്ലോ അതൊ ഒരു ചിക്കൻ പോലെ കറി വെക്കൂ കറി വെക്കും
ആ ആ ശരി അപ്പൊ അതിന്റെ കൂടെ എന്താ പാറ്റിയാണോ
ആ ചപ്പാത്തിയ പൂരുന്നെങ്കും കാണും
ആ ആ അപ്പൊ രാത്രി ചോറ് കഴിക്ക ക്കാറില്ല
ഇല്ല രാത്രി ഇവിടെ എല്ലാവർക്കും കാപ്പിയാണ് ചോറൊന്നും
അത് ശരി
പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം പിന്നെ വേറെ
വേറെന്തോക്കെ അങ്ങനെ സുഖമായിട്ട് അങ്ങനെ പോകുന്നു അവിടെ
ന്ത് ജോലിയൊക്കെ നോക്കുന്നുണ്ടോ
ഇല്ല ഞാൻ ഇല്ല ഇപ്പൊ ചെറിയ കുഞ്ഞല്ലേ അപ്പൊ പിന്നെ ജോലിക്കൊന്ന് നോക്കിട്ട് ഇല്ല കുറച്ച് കഴിയട്ടെ മോൾക്ക് രണ്ട് മൂന്ന് വയസ്സക്കായി അങ്കൽവാടിയിലൊക്കെ പോവാൻ തുടങ്ങിയാല് നോക്കണം ഇപ്പോ കുഞ്ഞായി ക്കുമ്പോ നമുക്ക് ബുദ്ധിമുട്ടല്ലേ ഓലേ എവിടെ ആക്കി പോവാന്ന് പറഞ്ഞത് ഉം ഞ നിങ്ങളാണെങ്കിൽ ഒറ്റ വീടുവാണ്
ആ ആ
അപ്പൊ നോക്കാൻ ആളും ഉണ്ടാവില്ല പിന്നെ ഒന്നെങ്കി എന്റെ വീട്ടിലാക്കണം അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ വീട്ടിലാക്കണം അപ്പൊ അതൊക്കെ ഒക്കെ ബുദ്ധിമുട്ടാണ്
ആ
നിങ്ങക്ക്
എനിക്ക് മക്കളായിട്ടില്ല
ഇല്ല ഓ അ ശരി ഉം വേറെ
പിന്നെ ആ കല്യാണം കഴിഞ്ഞു
ഉം
പിന്നെ വേറെന്താ
വേറെ മഴ അവിടെ എന്താ വീടിനടുത്ത് തോടോ എന്തെങ്കിലൊക്കെ ഉണ്ടോ
തോടോ അങ്ങനെയൊന്നും ഇല്ല ഇവിടെ
ഇല്ല ആ
പിന്നെ കൃഷി വല്ലതും ഉണ്ടോ അവിടെ എ
കൃഷിയാ ഞങ്ങൾ വാഴ വാഴ കൃഷി ചെയ്യാറുണ്ട് നേന്ത്ര മൈസൂര് പൂവനൊക്കെ
ആ
അങ്ങനെ കൃഷി ചെയ്യാറുണ്ട്
പിന്നെന്തൊക്കെയുണ്ട് ഇവിടെ എന്ന ഞങ്ങക്ക് വാഴയും പപ്പായും ഇവിടെ ഞങ്ങൾക്ക് പ വാഴയും പപ്പായയൊക്കെ ഉണ്ട് പപ്പായയും പിന്നെ കേക്കണണ്ടോ ഇവിടെ ആ ഇത്രയുമുണ്ട് പിന്നെ വേറെ ആ
നിങ്ങെന്താ വായ്പൊക്കെ കിട്ടലാണോ
വാഴ ആ ആകുമ്പം വിയ്ക്കും അല്ലെങ്കിൽ ചിലപ്പോ ചില നിറ ഞങ്ങൾ തന്നെ എടുക്കും പ അത് പഴുത്തിട്ട് ഞങ്ങൾ തന്നെ കഴിക്കും ചിലപ്പോ വെളി കൊടുക്കും ആങ്ങനെ ആ
പറയാ
എന്താ
കപ്പേ
കപ്പ ഇവിട അ കപ്പ അങ്ങനെ ഇല്ല. ആദ്യം ഉണ്ടായിരുന്നു ഇപ്പൊ ക എങ്ങുല്ല
ആഹ് അത് ശരി മ് അങ്ങനെ പിന്നെ വേറെ കൃഷിയൊക്കെ
ഇപ്പോ വേറെ കൃഷികളൊന്നും ഇല്ല
ഇല്ല ഇവിടെ വായെന്റെ മാത്രേള്ളൂ കൃഷിയൊക്ക ചെയ്യുമ്പ നമ്മള് ഫുള്ള് നോക്കണ്ടേ അത് നമ്മളിവിടെ പന്നിന്റെ ശല്യൊക്കെ ഇണ്ടേ
ആഹ് ഇവിടെയും പന്നീന്റെ ശല്യോക്കെ ഒണ്ട മ്ഹ്
ഇവിടെയും പന്നിയൊക്കെ വരും ഇവിടെയും ശല്യം ഒണ്ട് ആഹ്
ഉം
എന്തോ കേട്ടില്ല.
വായ നശിപ്പിക്കാറുണ്ടോ യ്ച്ച പന്നിയെ?